കേൾക്ക്യാൻ പറ്റ്ന്നോ ഒണ്ടോ ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് എന്ത് എട്ക്കു ആര്ന്നു എന്തേലും പണിയിലാര്ന്നോ
യെ ഇല്ല പണി തൊടങ്ങിയിട്ടില്ല മൂന്നര നാല് ആഹ് കുട്ടികള് വെരണാ സമയം ആമ്പൊയ്ക്കും ശെരിയാക്കിയെക്കെ വെച്ചാ മതി ചായക്കോള്ളത് അത് വെരെ ഞാൻ ഫ്രീയാണ്
പാചക ഒക്കെ ചെയ്യാറോണ്ട് അല്ലേ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ
അതെ അതെ എനിക്ക് പാചകം ചെയ്യൻതാക്കെ ഇഷ്ടാവാണ് വൈകീട്ട് നാല് മണി പലഹാരമൊക്കെ ഞാന് എടക്കൊക്കെ ഓരോന്ന് പരീക്ഷിക്കാണ്ട്
ആണല്ലേ യൂട്യൂബ് നോക്കിയാണോ പരീക്ഷിക്കാറ്
അതേതെ കഴിഞ്ഞ ദിവസം ഞാനേ ഏഹ് ദോശമാവ് ബാക്കിരുപ്പുണ്ടായിരുന്നു അപ്പൊ അതില് ഞാൻ കുറച്ച് ഏഹ് വെളുത്തുള്ളീം തക്കാളീം ഏഹ് വറ്റൽമുളകൊക്കെ ഇട്ട് അരച്ച് പേസ്റ്റ് ആക്കീട്ട് അത് വയറ്റിയെടുത്തിട്ട് അത് ഞാൻ ദോശയില് തേച്ചിട്ട് ഏഹ് കുറച്ച് നെയ്യൊഴിച്ച് നന്നായിട്ട് മുരിയിച്ചെടുത്ത അപ്പൊ അത് എല്ലാർക്കും ഇഷ്ടപ്പെട്ടു ട്ടാ നല്ല രസുണ്ടായിരുന്നു കഴിക്കാൻ ആഹ് മോ മോൻ കൊറച്ച് കഴിച്ചു മോൾക്ക് അങ്ങനെ ഏഹ് അധിക ഇഷ് ഇഷ്ടല്ല അവൾക്കീ നെയ് റോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ട്ടുള്ളൂ അങ്ങന എരിവുള്ളതൊന്നും അങ്ങനെ അത്രയും താല്പര്യമില്ല മധുരുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ഇഷ്ട.
ഓഹ് ഓഹ് ഓഹ് ബാക്കി ഏഹ് ചേട്ടനൊക്കെ കഴിച്ചായിരുന്നോ ഇത്?
ഉം ചേട്ടൻ കഴിച്ചസാ ആദ്യണ്ടാക്കാൻ പോയപ്പോ പറഞ്ഞു. ഏയ് വേണ്ട ഇണ്ടാക്കണോ അത് കൊറച്ച് ബുദ്ധിമുട്ടാവൂലേ കഴിക്കാൻ പറ്റോ എന്നൊക്കെ ചോദിച്ച അപ്പം ഞാ അത് കാരണം കുറച്ച്ണ്ടാക്കിയുള്ളൂ കേട്ടോ
അപ്പോ കയിക്കാൻ തുടങ്ങിയപ്പോ നല്ല രസുണ്ട്.
തീർന്നും പോയി കാണും
തീർന്നോയ് അത്
ഓ അപ്പൊ രുചി കൂടിയപ്പത്തേക്കും അതല്ലേലും അങ്ങനെയാണല്ലോ രുചി കൂടു ന്ന സാധനം അധികുണ്ടാവില്ലല്ലോ
എന്നോട് പറഞ്ഞ് അത് ഇണ്ടാക്കിയ ചെലപ്പോ അത് ചീത്തായാല്ലോ കഴിക്കാൻ പറ്റീലെങ്കിലോ എന്ന് പറഞ്ഞ് അപ്പൊ അത് കാരണം ഞാൻ കൊറ ച്ച്ണ്ടാക്കിയുള്ളൂ ങ്ങാനും കഴിച്ചില്ലെങ്കി അത് വേസ്റ്റായി അത് കളയേണ്ടി വരില്ലേ അപ്പൊ അതോണ്ട് ഏഹ് കൊറച്ചുണ്ടാക്കീളു
ഓഹ് ഈ ഞായറാഴ്ചകളിലൊക്കെ വേറെ വേറെ വീട്ടിലിരിക്കണായതുകൊണ്ട് പരീക്ഷണങ്ങളൊക്കെ നടത് ത്താറണ്ടാ?
ഞായറാഴ്ച അങ്ങനെ അത്രേയില്ല എടയ്ക്ക് ഞായറാഴ്ചകളിലിപ്പ ഏഹ് ചിക്കൻ വാങ്ങിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ കറി വെച്ചപ്പ അതിന്റെ കൊറ ച്ചെടുത്ത് മാറ്റിയിട്ട് ചിക്കൻപെരട്ട് ഒരു പ്രാവശ്യുണ്ടാക്കി അത് നല്ലതായിരുന്നു കറിയെക്കാൾ ഭേദാ പക്ഷെ എന്തവെച്ചാ സാധനം കൊറവായ്ക്കോളും കാരണം അതില് അധികം ഉരുളക്കെഴങ്ങും ചാറും അങ്ങനധികം വരത്തോണ്ട് കുറച്ചെണ്ടാവുള്ളൂ
വറ്റിച്ചാണല്ലോ ചെയ്യുന്നത്
ഉം അതെ നമ്മള് വരട്ടി വരട്ടിയെടുത്ത് വരുമ്പോ അതിന്റെ ആ ഒരു നല്ല രുചിയുണ്ടാവും പക്ഷെ സാധനം കൊറവായിക്കോളും
നല്ല രുചിയാണ് ശെരിക്കും പെരട്ടിന്
ണ്ടാക്കാറുണ്ടോ?
മീങ്കറി ആഹ് ഞാനും ഇങ്ങനെ യൂട്യൂബിൽ കണ്ട് ഓരോന്ന് പരീക്ഷിക്കാറ്ണ്ട് എന്തെങ്കിലൊക്കെ ട്ടാണെങ്കിലും ഞാനിങ്ങനെ എന്തെങ്കിലും കുഞ്ഞികുഞ്ഞി ഏഹ് മധുര പലഹാരങ്ങളാ അല്ലെങ്കി ചെല സമയങ്ങളില് കേക്ക്ണ്ടാക്കാൻ നോ ക്കാറുണ്ട്, കൊഴപ്പുല്ലാണ്ട് വരാറ്ണ്ട് ആഹ് നമ്മക്ക് ഓ രോന്നോരോന്ന് ആഹ് ഞാൻ ഒരുറാവശ്യം മറ്റേ ആഹ് ഇണ്ടാക്കാറ്ണ്ട് എല്ലാം ഇങ്ങനെ നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ബേക്കിങ് പൗഡറും പിന്നെ കൊക്കോ പൗഡറൊക്കെ ഇണ്ടെങ്കി ‌എന്തായാലും മേടിച്ചിട്ട് ഇണ്ടാക്കും ഇങ്ങനെ
ഉം
യൂട്യൂബി കാണുന്നുണ്ടല്ലോ പക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും
ഇക്ക് ഇങ്ങനെ ഇങ്ങനെ അധികം ഉണ്ടാക്കാറില്ല കാരണം ആഹ് കേക്ക് ഉണ്ടാക്കിയാലും കൊറച്ച് തണുപ്പ് അങ്ങനെ വരണോല്ലോ അപ്പ തണുത്തത് വന്നാ മോന് കൊറച്ച് ശ്വാസം മുട് ട്ടുള്ള കാരണം അങ്ങനെ ഇണ്ടാക്കാറില്ല ബാക്കി മധുരപലഹാരങ്ങളൊക്കെ ഇണ്ടാക്കാറുണ്ട്
ആണ്ല്ലേ എല്ലാം പരീക്ഷിക്കാറുണ്ടല്ലേ ഞാൻ മറ്റേ ലഡ്‌ഡൂം അതും ഇതൊ ഇക്ക് വരെ പരീക്ഷിക്കാറുണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് കൊഴപ്പൊന്നും ഇല്യ പിന്നെ നമ്മളിപ്പോ യൂട്യൂബുള്ളോണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നൂല്ലല്ലോ പാചകത്തിന്
അതെ സമയം കിട്
എറന്നല്ലോ അതെ പണ്ടൊക്കെ ആയിരുന്നല്ലോ ഒന്നും അറിയാണ്ട് ഇരിക്കുന്നത് അട് അടുക്കളയിൽ കയറാനും ചെയ്യാൻ തോന്നാത് ഇപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ യൂട്യൂബ് നോക്കി എല്ലാം നമുക്ക് ഉണ്ടാക്കുന്നത് കണ്ട് ചെയ്യാലോ
ഉം ആഹ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കപ്പടെ കപ്പ മസാല ഞാൻ ഇണ്ടാക്കിയരുന്നു കപ്പയുടെ ബാക്കി വന്നപ്പോ ഞാൻ അതില് മുട്ട ചിക്കിയിട്ട് മസാലയൊക്കെ ഇട്ട് ഹ്സവാള ഉള്ളിപച്ചമുളകൊക്കെ വഴറ്റിട്ട് ആ വെളിച്ചെണ്ണയിൽ അത്യാവശ്യം നല്ലോണ്ണം വഴറ്റെടുത്തപ്പോ നല്ലതാണ് ചേട്ടനക്ക് ഇഷ്ടപ്പെട്ട് എല്ലാർക്കും ഇഷ്ടപ്പെടും ആഹ കഴിച്ചു കഴിച്ചു നല്ലതായിന്ന് പരീക്ഷണ എന്തായാലും കൊഴപ്പ ഇല്ല വിജയകരമായി പോകുന്നുണ്ട്
ആ അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ ഇടക്കിടയ്ക്ക് എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോഴാല്ലോ നമുക്ക് പൊതുവേ ഇണ്ടാക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്
അതെ
എല്ലാ ദിവസവും ഉണ്ടാക്കില്ലല്ലോ നമ്മള് വല്ലപ്പോഴേ അല്ലേ ഉണ്ടാക്കു ഉള്ളൂ
അതെ അതെ പക്ഷെ എന്നാലും നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയുമ്പോഴാല്ലോ നമുക്കൊരു ഏ ഉണ്ടാക്കാനുള്ള ആ അതെ ഉണ്ടാക്കാനുമായിട്ടും സന്തോഷം വരുന്നതും എല്ലാം വരുന്നത് ആ പിന്നം ഉണ്ടാക്കണ എന്നുണ്ടെങ്കിൽ ആ പിന്നെം ഉണ്ടാക്കണ എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രചോദനം കിട്ടിയെങ്കിൽ അല്ലേ നമ്മളത് ഉണ്ടാക്കുള്ളൂ.
അതെ എന്നാലും പ്രചോദനം ഇല്ലെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പരിക്ഷിക്കുന്നുണ്ട്.
എനിക്ക് അങ്ങനെ അഹങ്കാരം ഒന്നു ഇല്ലല്ലേ
അതെ
മോൻ എന്താ ഇഷ്ടം ഏറ്റവും കൂടുതൽ ചിക്കനാണോ മീനാണോ
ആ മോൻ കൂടുതലും പച്ചക്കറിയാ ഇഷ്ടം ഇപ്പൊ കഴിഞ്ഞ ദിവസം മീൻകറി വെച്ചു അവന് മീൻ വേണ്ട മോൾക്ക് മീൻ മതി കഴിഞ്ഞ ദിവസം ആഹ മീൻ കറി വെച്ചത് അവന് ഒട്ടും വേണ്ട അവൻ കഴിച്ചു പോലൂല മീൻ വറുത്തത് കൊടുത്തിട്ടും. അവന് വേണ്ട കൂടുതലും പച്ചക്കറിയാണ് അവന് ഇഷ്ടം. സാമ്പാറോ രസം അങ്ങനെ എന്തെങ്കിലും കറിയൊക്കൊണെങ്കിൽ കുഴപ്പല്ല.
രണ്ട് വിധത്തിഉണ്ടാക്കേണ്ടി വരൂല്ലേ
അതെ അതെ മോൾ ക്കാണെങ്കിൽ
ആഹ മോൾക്ക് കൂടുതലും ഈ എറച്ചി, മീൻ, മുട്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പൊ ഇന്ന് കടല കറിയാണ് കൊടുത്ത് വിട്ടേക്കണെ ആൾടെ മുഖമൊക്കെ മാറിയാണ് പോയിട്ടുണ്ട് വൈകീട്ട് വരുമ്പോ അറിയാം
ആണല്ലേ ഇന്ന് മീൻ ഇണ്ടോ?
ഇന്ന് മീൻ വാങ്ങിച്ചിട്ടില്ല ന്ന് മിക്കാറും പച്ചക്കറി ആയിരിക്കും വിലയും കൂടുതലാണ് മീനിന്
ആഹ് മഴ തൊടങ്ങില്ലേ
അതെ ഇരുന്നൂറ്റി മുന്നൂറ്റി ആഹ് ഒരു രീതിയിലാണ് വില പോകുന്നതെന്നാ പറഞ്ഞെ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ എല്ലാ ദിവസവും
അതെ അതെ അതെ എല്ലാരും മീൻ കഴിക്കോ
ആഹ് എല്ലാരും കഴിക്കും കുഴപ്പല്ല മീനാണ് കൂടുതലും ഇഷ്ടം പക്ഷെ ഏഹ് ചേട്ടന് അത്രയും മീൻ ഇഷ്ടല്ല
പിന്നെ അഹ് ആഹ് മോനും ഇഷ്ടല്ല അല്ലെ
ആഹ് മോനും കൂടുതൽ പച്ചക്കറിയാണ് ഇഷ്ടം കാഭേജോ? ആഹ് കാബേജോ രസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോൾക്ക് പിന്നെ ഇച്ചിരി മുട്ടയാലും കുഴപ്പമില്ല
ആഹ് മുട്ടയും വപ്പടവും ഒക്കെ കഴിച്ചോളൂ
ആഹ് അതൊക്കെ കഴിച്ചോളൂ ഇന്നപ്പ അത് കാരണം കടലക്കറി കൊണ്ടുപോയപ്പോ പറഞ്ഞു കുറച്ച് പപ്പട എങ്കിലും തരുവന്ന് പറഞ്ഞപ്പാ കൊറച്ച് പപ്പടം കൊടുത്ത വിട്ടിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല
ആഹ് വപ്പടം വറുത്താരുന്നോ
ആഹ് രാവിലെ പുട്ടും കടലയും കൂട്ടത്തി പപ്പടവും കൂടി വറുത്തായിരുന്നു അപ്പ കുറച്ച് പപ്പടം ഓൽക്കും കൊടുത്തു വിട്ട്
ആഹ് അപ്പൊ ഒന്ന് സന്തോഷായി കാണുവായിരിക്കും അല്ലേ
കുറച്ച് മീനില്ലാത്താകാരണ അത്ര സന്തോഷല്ല
മീൻ നിർബന്ധമാണല്ലേ
കുറച്ച് മീനെങ്കിലും കിട്ടിയാൽ സന്തോഷം ഇല്ലെങ്കിൽ വിഷമമാണ്
അതെ അല്ലെങ്കിൽ കൊറച്ച് മുട്ടയെങ്കിലും അല്ലേ
അതെ പച്ചക്കറി തീരെ ഇഷ്ടല്ല
ആണല്ലേ പച്ചക്കറീനോട് താല്പര്യമേ ഇല്ലന്ന്
തീരെ താല്പര്യല്ല അമ്പലത്തിലൊക്കെ പരിപാടികൾ വരുമ്പോഴോ അല്ലെങ്കിൽ എവിടെങ്കിലും പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ആൾക്ക് ഈ മീനൊന്നും കഴിക്കാൻ പറ്റാതെ വരുമ്പഴേ
ആഹ് ആണല്ലേ അവിടെ ബാക്കി എല്ലാർക്കും ഒക്ക മീ വേണന്ന് നിർബന്ധമുണ്ടോ
നിർബന്ധന്നുല്ല പച്ചക്കറിന്ന് പ്പ ഞങ്ങള് മാങ്ങ കറിയാ വെച്ചത് അപ്പ എല്ലാരും കഴിച്ചുട്ടോ പിന്നെ ഇന്നലെ കൊറേ മാങ്ങ കിട്ടി അപ്പൊ അതെടുത്ത് ഞങ്ങള് പഴമാങ്ങിയല്ല സാധാരണ മാങ്ങ തന്നെ അപ്പൊ അതെടുത്ത് അച്ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാർക്കും കുറച്ച് ചാറ് കൂടുതൽ ഇഷ്ടള്ള ആൾക്കാര എവിടെ
ഓഹ് അച്ചാറിനോട് താൽ
ഉം അതെ ഭയങ്കര ഇഷ്ട്ടൊവാണ് മാങ്ങാച്ചാറാണെങ്കി പ്രത്യേകിച്ച്
അപ്പൊ ചോറിനൊക്കെ കൊടുത്ത് ഏഹ് കൊടുത്തു വിടുവോ അല്ലെങ്കി എല്ലാ ദിവസവും കൊണ്ടോവോ
ആഹ് എൻ ഉം ബാക്കി എല്ലാവരും അച്ചാറ് എല്ലാ ദിവസവും കഴിക്കും മോനാണെങ്കിലും അച്ചാർ ഇഷ്ട്ടവാണ് അപ്പ അച്ചാറിട്ട് വെച്ചേക്കണെ കണ്ടട്ടില്ലാ ആള്
മോള് കഴിക്കില്ലേ അച്ചാറ്
മേൾക്ക് അങ്ങനെ അച്ചാറൊന്നും ഇഷ്ട്ടൊവല്ലാ അവൾക്ക് കൂടുതലും എറച്ചി മീൻ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ വേറൊന്നും ഇഷ്ട്ടവല്ലാ
ഓഹ് അങ്ങനെയ്ണ്ടല്ലേ എന്നാ പണികളൊക്കെ നടക്കട്ടെ എന്നാ ഇനിയപ്പോ വൈകിട്ടത്തെ പണികളൊക്കെ ചെയ്യണ്ടേ
ആഹ് ഇനി കൊറച്ചും കൂടി ഇണ്ട് കപ്പ ശരിയാക്കാനുണ്ട് കൊറച്ചും കൂടെ ഇണ്ട്
ആഹ് എന്നാ ആ പണികളെല്ലാം നടന്നോട്ടെ ഓക്കെ ശരി എന്നാ